അറിഞ്ഞൂടാ.
ആ കുഞ്ഞ് പെട്ടന്ന് കരഞ്ഞ് ആ അപ്പ അങ്ങോട്ട് പോയതാ. ആഹ് പിന്നെ സ്റ്റി അപ്പ ഇങ്ങനെ അറിയ. അവിടെ കുഞ്ഞ് എതിലാര്ന്ന് എൽ കെ ജി
ഇവന് സി ബി എസ് ഇ ആട മോനെ സി ബി എസ് ഇ ലാ പൊക്കൊണ്ടിരിക്കുന്നെ. ആഹ് സി ബി എസ് ഇയിലാ പോന്നെ, അത് ഇവർക്ക് ടെൻഷൻന്ന് വെച്ചാലേ ടെൻഷൻന്ന് വെ ച്ച എൽ കെ ജി തൊട്ട് മൂന്ന് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് മാത് സ്‌
ഉം
ഇത്രയാണ് എൽ കെ ജിയിൽ പഠി
ആ
യു കെ ജിയില് ഇപ്പ തന്നെ അത് തന്നെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മാക്സ്. പക്ഷെ അവന് ഈ മലയാളവും ഹിന്ദിയും തമ്മിൽ കുഴഞ്ഞു പോവും. അതായത് നമ്മളിപ്പോ മലയാള? ആ അമ്മ പഠിക്കുന്നു. ഇന്ദിയിൽ ആ അനാർ വരുമ്പോ കുട്ടി എ നോക്കു കുട്ടി പറയിന്ന ആ അമ്മയല്ലേ എന്ന് ചോയി നമ്മൾ പഠിപ്പിച്ചു. കൊടുക്കുമ്പോ പറയും ആ അമ്മ അപ്പൊ ഞാൻ പറയാ അല്ല മോനെ ഹിന്ദി ഹി ഹിന്ദിയില ആ ആനാറന്ന് അപ്പൊ അവൻപറയുനോ ആ അമ്മ ഞാൻ പറയാ അല്ല മോനെ ഹ അനാ ഇതന്നെ പിന്നടി അറയത്തില്ല.
ഇവിടെ അങ്ങനെ ഇണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് കർവെൾ പടിപ്പിച്ചിരിന്നു. അതായത് നമ്മുടെ സീ പോലെ കറിവ് വരത്തില്ലേ സീ പോലെ പിന്നെ ചന്ദ്രകല പോലെ അതിന്റെഞ്ഞെ മൂ നാല് വേഷ്യൻ താഴത്തോട്ട് പിന്നെ അതെ പോലെ റൈറ്റിക്കും ലെഫ്റ്റിക്കും സി പോലെ ആ കാര്യം കാര്യ അതന്നെ ആക്കർവെള് വരുമ്പോ കർവെള് പഠിചെന് ശേഷാണ് എ ബി സി ഡി പഠിച്ചത് ഏ ബി കഴിഞ്ഞ് സി എത്തിയപ്പോ സി എന്ന് പറയത്തില്ല ഏ
ആ ആ അല്ല അങ്ങനെല്ല എ ബി അല്ല ഇപ്പൊ ഇപ്പൊ പഠിപ്പിക്കുന്നത് എവാ ആ ഇങ്ങനെ പഠിപ്പിക്കുന്നെ പ്രൊനൗൺസേഷൻ ഇങ്ങനെയാണോ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ മാറാനൊള്ളൂ പൊറത്ത് യൂറോ നമ്മുടെ പുറ രാജ്യങ്ങളിലൊക്കെ പോയപ്പോ എ ബി സി ഡി ഇല്ല
ആ അതെ ഇവിടെ അങ്ങനെ തൊടങ്ങ്ന്നത് സൗണ്ട്സ് തൊടങ്ങ്ന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ എന്തോ തോന്നുന്നു ഫസ്റ്റ് സെക്കന്റോ അങ്ങനെ എന്തോ ആണ്
ഫോണിക്സ് ആണ് പഠിപ്പിക്കുന്നത് ആ ബ് ക്ക് ഇവർക്കല്ല ഇപ്പം പൊറത്തൊക്കെ ഇ ഇന്ത്യയിൽ അത് വന്ന് കേരളത്തിൽ അത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് ഉണ്ടോ എനിക്കറിയില്ല നിലവിൽ എന്റെ അറിവിൽ ആയി
ണ്ട് സബ്ജക്റ്റ് ആയിട്ടിണ്ട് ഏതോ സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങ്ന്നിണ്ട് ആ ഇണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ഞാൻ പഠിച്ചത് അത് പോ പോളിയിലാണ് പോളിൽ ഞങ്ങക്ക് പോളിടെക്നിക്കില് ഒരു സബ്ജക്ട് ആയിട്ടുണ്ടായിരുന്നു ഫോണിക്സ് ഇംഗ്ലീഷിൽ തന്നെ ആ ഇംഗ്ലീഷിൽ തന്നെ ഫോണിക്സ് പറഞ്ഞിട്ടിണ്ടര് പക്ഷെ അത് പോളിടെക്നിക്കിലാണ്
ഡിഗ്രി ആ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് കാർക്ക് ഉണ്ട് ആബ് കീട് ഫോണിക്സ് നമ്മക്കില്ല. ആ ഇംഗ്ലീഷ്കാർക്കുണ്ട് ലിറ്ററേച്ചർുകാർക്ക്. അബ് കീട് ഉണ്ട് ഇപ്പം ബേസിക് ഈ കുഞ്ഞുങ്ങൾക്ക ആ, ഇ ട് കേട് പഠിപ്പിച്ചച്ച് കഴിഞ്ഞാൽ അവര് എ ബി സി ഡി ഇ എഫ് പഠിക്കുന്ന കുട്ടികൾ വന്ന് അബ് ക്ട് കന്ന് ചോയി ചാൽ
അതെ ഫുൾക്ക് ഇവർക്ക് തുടങ്ങിയിട്ടില്ല ഇവർക്ക് ഇപ്പോ എ, ബി, സി സി തന്നെയാണ് പറയുന്നത് പക്ഷെ ആ സി പോലും ഈ കൺഫ്യൂഷൻ ആയില്ല ടീച്ചർ പറയാ അ ഇ യ് ഞാൻ പറഞ്ഞോ ടീച്ചറ ഇങ്ങനെയാണ് ഇപ്പ സംഭവിക്കുന്നത് സി എന്ന് പറയുന്നില്ല കർവ് എന്ന പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായി ടീച്ചർന്നെ എന്നോട് പറയാ എനിക്ക് മനസ്സിലായി ഞാന എന്താ ചെയ്യാ ഞൻ എന്താ ചെയ്യ ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും അതേപോലെ തന്നെയാണ്.
ആ അത് വേ അത അവരെ അങ്ങനെ പഠ ഇവന അങ്ങനെ ഇവനിക്ക് എഴതാ അറിയാത്ത പിന്നെ അങ്ങനെ ഒരു ഇത് വന്നില്ല പക്ഷെ ടീച്ചർ എന്നോട് പറയാ നല്ല പോലെറ്റ പറഞ്ഞു കിക്കുന്നെ പച്ചവെള്ളം പോല പറഞ്ഞോണ്ട്ടക്കുന്നക്കാന്ന് പാട്ട്പലെ
ആ ആ
എ ബിസി ഡി അ പച്ച വെള്ളം പോലെ പറഞ്ഞു അറിയ അറിയും വായിക്കും. പിന്നെ നമ്പേഴ്സ് ഫിഫ് വ ഫൈവ് സീറോ വരെ അറിയാെങ്കിലും ട്വന്റി ഫൈവ് വരെ തട്ടി മുട്ടി വായിക്കും. പിന്നെ പാടാ ട്വന്റി വരെ വായിക്കും ട്വന്റി ഫൈവ് വരെ തട്ടി മുട്ടി പറ ഫിഫ്റ്റി വരെ അറിയാെങ്കിലും ട്വന്റി ഫൈവ് വരെ പറയും. ട്വന്റി ഫൈവ് കഴിഞ്ഞൽ ഞങ്ങക്ക് ട്വന്റി നയന് തേ പിന്നെ ട്വന്റി ട്ടൺ ആണ് ട്ടേർ - - പറയില്ല ഫോർട്ടിക്ക് തേർട്ടി ടെണ് ഫോർട്ടി പിന്നെ ഫിഫ്റ്റിക്ക് ഫിഫ് ആ അതാ ഫിഫ്റ്റി ടെൻ ആണ് അങ്ങനേ പറയത്തുള്ളൂ മുൻപുള്ള അക്ഷരത്തിന്റെ കൂടെ ത്രീയുടെ കൂടെ ടെൻ ചേർത്ത് അങ്ങനെ പറയ
അതിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ മതി ഇവർക്കെ എങ്ങനെ സീറോ ടെൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്.
അല്ല ഞാനേ ഇവനെ പഠിപ്പിച്ചത് ഇവിടെ പാട്ട്പലെ പഠിപ്പിച്ചു കൊടുത്തത്.
അതല്ല നയൻ കഴിഞ്ഞ ടെന്ന ആണോ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ആ് ഞങ്ങൾ അങ്ങനെല്ല ഞങ്ങ നായൻ കയ്ഞ്ഞാവൺ സീറോ ടെൻ വൺ വൺ ഇലവൺ അങ്ങനെയാണ് പറഞ്ഞോൊണ്ടിരിക്കുന്നത് ഉറങ്ങിയോ?
മോനോ അല്ല ഇപ്പൊ അങ്ങനെല്ല ലോ പിന്നെ മെൺ വൺ വൺ പടിപ്പിച്ചിട്ടില്ലല്ലോ ല്ലേ
ഓ ണ്ട് ണ്ട് ഇല്ല ഞങ്ങള് വൺ വണ്ണില് വണ്ണാ പഠിപ്പിക്കണ്ടേ പ
മോനോ ടീച്ചറോ സ്കൂളിലോ? ആഹ് ഓക്കെ ഓക്കെ ആഹ് ഓക്കെ ഓക്കെ നല്ലതാ എനിക്കിത് അറിയത്തില്ല കാരണം ഇവൻ സ്പീച്ചഡിലേ ഉള്ളോണ്ടേ സ്പീച്ചഡിലെ ഉള്ളതോണ്ട് ഇവരെ ഞാൻ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് അവൻ അറിയുന്നത്
ആ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫൈവ് സീറോ ഫിഫ്റ്റിന്ന് കിട്ടാത്ത തേ ഫിഫ് നമ്മൾ ഫോർട്ടി നയൻ ഫിഫ്റ്റി അങ്ങനെയല്ലേ പറയുന്നത്. ഓരോ ലെറ്റേഴസ് പക്ഷെ ഓരോ നമ്പേഴ്സ് പറയാ ആഹ ഓരോ നമ്പേഴ് പസ്റ്റ് പ പറഞ്ഞ കൊടുക്ക വൺ വൺ ഇലവൻ വൺ ടു ടു അങ്ങനെ പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞഞ് അങ്ങനെ ആവുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും മോന് എഴുതുമോ ടെൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ലെവൻ പറയാൻ ക കിട്ടത്തില്ലായിരുന്നു ഇ യു കെ ജ എത്തിപ്പോ കറക്റ്റ്യിയി് അറിയാനെ
ആ ഇവന് ലെവണൊക്കെ കിട്ടും ഇവന് ലെവൺ കിട്ടും പക്ഷെ എത്ര പഠപ്പിച്ചു കൊടുത്തളും ഇപ്പം ട്വന്റി നയൻ കഴിഞ്ഞാ ട്വന്റി ടെൻന്ന് പറഞ്ഞിരിക്കും. അത അവന് നിർബന്ധ അറിയാെങ്കിലും അവ ട്വന്റി ട്വൻ പറഞ്ഞിരിക്കും.
ആഹ അപ്പൊ അപ്പൊ നമ്മള് കാര്യമാകണ്ടിരുന്നാൽ മതി
അതെ കളിക്കുന്നതാ പിന്നെ ലെറ്റേഴ്സ് അറിയാങ്കിലും അവൻ തിരുത്തി കളിക്കും.
ആഹ ആഹ അത് ശരിയായിക്കോളൂ. നമ്മള്പ്പോ കൊറേ ബലം പിടിച്ചിട്ടും ഞാൻ ബലം പിടി
അ ഞാന് അടിക്കുട്ടോ കായ്ക് നല്ലടിക്കും. അടിച്ചിട്ടുണ്ട് അടികും എല്ലാരും പറയ അത് വയ്യാത്ത കൊച്ചാ ഞാൻ പർഞ് ഞാൻ പറയാ എന്ത് വയ്യാത്ത കൊച്ച് വയ്യാത്ത കൊചെന്ന് ഒന്നും ഇതിന് പറയണ്ട അവന് വയ്യായി ഉണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കട്ടെന്ന്.
ആ സ്പ വർത്താനം പറയാനുള്ള ഒര് ഇത് മാത്രല്ലേ ഉള്ളൂ.
അല്ലല്ല അവന എ ഡി എച്ച് ഹൈപ്പർ ആക്റ്റീവ ഭന്ന ഷേശി കുട്ടിയാ. ആക്ക് വയ്യാത്ത അതെല്ലേ തെറാപ്പിക്ക് പോവുന്നെ. ആഹ അപ്പൊ എന്നിട്ടും ഞാ ആ അതെ ഞൻ ആ ഒരു ഇത് കൊടുക്കത്തേ ഇല്ല. അവർ പോയി ഇത് കൊടുക്കത്തില്ല അവന് വയ്യാ എന്നുള്ളൊരു ഇത് ഞാൻ കൊടുക്കാറില്ല അവന്.
വേണ്ട അതെ.
അത് പിന്നെ മിസ്യൂസ്സ് ചെയ്യും കുട്ടികള് കുട്ടികള് പിന്നെ എപ്പോഴും മിസ് സുസെയ്യും കുട്ടികളാണ് അവര് ചോ അവര് പിന്നെ ആലോചിക്കില്ലെ ഈ അമ്മ എങ്ങനെ നൊന്തിട്ട് പിന്നെ എന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യനേ വിചാരിച്ചാ പിന്നെ നമ്മള് രിക്കില്ലേ.
അതെ അതെ. പിനദ്വാ ഹസ്ബൻഡ ഇപ്പോ ഒരുപാട് നേരം വർക്ക് ഉണ്ടാവില്ല അല്ലെ?
ആഹ് ഉച്ച വൈകിട്ട് ഉച്ച കഴിഞ് വരും വൈകിട്ടൊക്കെ ആഗുമ്പോ സാധാരണ വരാം പക്ഷെ ഇന്നിപ്പോ ഹോസ്പിറ്റലി പോയേക്കണ്ട് രാത്രിആവും മെഡിക്കൽ കോളേജിൽ പോയേക്ക കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് എടുകാണാ. അതെ ട്ടാപിംഗ് ട്ടാ.
അപ്പൊ ആ മഴയുള്ള ആ അതാ മഴയുള്ളൊപ്പൊ പറ്റില്ലല്ലോ ല്ലെ.
ഇല്ലല്ല ശെരി മറ്റേ ഷെയഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ പച്ച തെട്ടില്ലേ പച്ച നെറ്റ അല്ല പച്ച ഒരു സാനം ഉണ്ട് അത് കിട്ടിട്ടുണ്ടെങ്കിൽ നടക്കും. ഇല്ലെങ്കിൽ നടക്കത്തില്ല.
സ്വന്ത ആണോ അതോ വേറെ പോയിട്ടിട്ടായെ. ആഹ ആഹ് ആഹ് അപ്പൊ ഉച്ചവരൊക്കെ കാണത്തുള്ളൂല്ലേ.
രണ്ട് മണിയൊക്കെയാവുമ്പോ വരാറുണ്ട് സാധാരണ ഇന്ന്പ്പം ഹോസ്പിറ്റലിൽ പോയേക്നോണ്ട ലേറ്റ് ആവുന്നെ
ആ ആ ഷീറ്റ് ആക്കുന്നവരെ നിക്കണോ നമ്മള്.
പിറ്റ പിറ്റേതല്ലേ ആവൂ ഷീറ്റ ആകത്ത അതൊന്നുല്ല. ആവും വൈകിട്ടും ആവും പക്ഷെ അത് അടിച്ചു കൊടുക്കേണ്ടവരെ അടിച്ചുകൊ ആ അത് ചെയ്യണം. അടിച്ചു കൊടുക്കുന്നവരാണെങ്കി പിറ്റേത് അടിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ കൊഴപ്പല്ല.
കുഴപൊല്ല.
ഉം ഉം.
നാബെ ആ. പിന്നെന്തുവാ ഇനിപ്പോ വൈയ്ന്നേരത്തേക്ക് എന്തുവാ സ്പെഷ്യൽ.
ഓ ഇനീച്ച ഇതൊക്കെ തന്നെയാ ഒന്നുല്ല.
ഒന്നുല്ല എവിടെക്കെ നിങ്ങള്ൾ ടൂറ് പോയെ.
ഞങ്ങള് ടൂറിനും ഇവിടെ അടുത്തന്നെ ബീച്ചിലും കാര്യങ്ങൾക്കൊക്കെ പോയുള്ളൂ വേറെ എവിടേക്കും പോയില്ല അവിടെ യോ.
ഞങ്ങള് ആ ആ വഴക്കൂടിയോ?
പറ ആ അത് കൊഴപ്പില്ല അവൻ പാട്ട് പാട്ണയാ
ആ ആ ഞങ്ങള് കാ ര്യയായിട്ട് അങ്ങനെ പോയില്ല പ്രാശ്യം കുഞ്ഞിനെ ടി വെട്ടണായിരുന്നു ആ ആ കുഞ്ഞിനൊരു വയസായി അപ്പൊ ഞങ്ങള് പഴനി പോയി പിന്നെ ഗുരുവായൂര് പോയി അങ്ങനെ ഇവളേം കൊണ്ട് അങ്ങനെ അധിക ദൂരം പോവാനും പറ്റു ല്ല വണ്ടി പയ്ങ്കര പെഴഞ്ഞ് ക്കേണ്ട പ്രായല്ലേ പ്പ അധിക നേരം പിടിച്ച് വെക്കാൻ പാടല്ലേ അപ്പൊ കാരണം ട്രിപ്പൊ ന്ന്വങ്ങനെ കാര്യയിട്ട് പോവല് അങ്ങനെ മുടികളയാൻ പോയി പഴനി പോയി പിന്നെ മറ്റേ ഇവിടെ പോയി ഗുരുവായൂര് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനൊക്കങ്ങനെ പോയി പിന്നെ പിന്ന ഇപ്പോ ഡിസംബർക്കെ ആവട്ടെ നമുക്ക് എവിടെ പൂവാന്നക്ക പറഞ്ഞിരിക്കുന്നുണ്ട് കെട്ടിയോൻ ഹസ് ബന്റ്. ഇവളെങ്കൊണ്ട് പോവാനെ ഇവക്ക് കുറുക്ക്ണ്ടാക്കാനൊക്കെ പാടല്ലേ നമ്മ എവിടെയെങ്കിലും പോയാല്
അതെ അതെ അതെ
അയ്ന് സ്പെഷ്യലായിട്ട് ഇല്ലെങ്കി പിന്നെ സിർളാക്ക് കൊടുക്കണം അങ്ങനെ മൂ ന്നേരങ്ങനെ സിർളാക്ക് കൊടുക്കാനും പറ്റില്ല്യ ഞാൻ ഒരു നേരം ചോറ് കൊടുക്കും ബാക്കി രണ്ടു നേരവും കുറുക്കാ കൊടുക്കുന്നേ റാഗിയോ അമൃതം പൊടിയോ അങ്ങനെ എന്തെങ്കിലുവൊക്കെ അപ്പൊ അതൊക്കെ ഇണ്ടാക്ക
ആ അമൃതംപൊടി പയങ്കര മധുരവല്ലേടാ അമൃതം പൊടി പയ്ങ്കര പഞ്ചസാരേടെ ഇതല്ലേ പഞ്ചസാരേടെ എമൗണ്ട് കൂടുതലല്ലേ
ഞാ എനിക്കറിയത്തില്ല ഞാന് ബെല്ലം
ആ അതെ ട്ടോ ഒന്ന് ഒരു വയസി ന് താഴെ ഒള്ള കുട്ടികൾക്ക് അമൃതം പൊടി ആപ്റ്റല്ല എന്നൊള്ള രീതിയില് ഒരു വിഴി ഇങ്ങനെ കണ്ടു കാരണം അതിനകത്ത് പഞ്ചസാരേടെ എമൗണ്ട് ഒണ്ട് പഞ്ചസാര ഒരു വൈസ് താഴോ ഉപ്പും മധരൊന്നും കൊടുക്ക ക്കാമ്പാടില്ല അധികം ആ അപ്പൊ അത് അതിനാത്തൊണ്ടന്ന്ങ്ങനെ അത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് മധുരംണ്ട് നീ അത്ച്ചി
മധുരണ്ട് മധുരണ്ട് മധുരോണ്ട് പാലിന്റെ ടേസ്റ്റു ആണ് അതെനിക്കറിയാം യാ ലാക്ടൊജൻ ച്ണ്ടല്ലോ ഒരു മിനിറ്റ്ടാ